ആഹ് എന്താ പരിപാടി ഹലോ
ഹലോ
ഹലോ ആഹ് കേക്കാം കേക്കാം എന്താണ് പരിപാടി ടി എന്താണ് പരിപാടി വൊക്കേഷനൊക്കെ ആയിട്ട്
ഇല്ല ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ പോറത്തിറങ്ങി നിക്കുവായിരുന്നു അപ്പോ റോഡി കൂടെ വണ്ടിയോക്കെ പോകുന്നുണ്ടോ നോക്കി നിക്കുന്നു പോർത്ത് കൂടെ പോറത്തെ റോഡ് കൂ കൂടെ വണ്ടിയും സംഭവങ്ങളൊക്കെ പോവ്ന്ന്ണ്ട്
ഓ ഓക്കെ ഓക്കെ എന്താണ് ഔടെ വിശേഷം വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി ട്രിപ്പൊക്കെ പോയോ എന്താണ്?
ഇല്ല ഇന്ന് എവിടെയും പോയിട്ടൊന്നുല്ല ഇന്ന് വീട്ട് തന്നെ ആയിരുന്നു ഒര് ട്രിപ്പു ഇല്ല സത്യത്തില് ആകെ കിട്ടുന്ന ഒരു ദിവസല്ലേ അത് കോർച്ച് നേരം വീട്ടില് ആകെ കിട്ടുന്ന ഒരു ദിവസം കൊർച്ചേരം വീട്ടിലിരിക്കാന്ന് വിചാരിച്ചു വീട്ട് തന്നെ ആയിരുന്നു
പോവ എതായാലും അടുത്തൊക്കെ ആയിട്ട് എന്തെങ്കിലുക്കെ പാര്‍ക്കിലൊക്കെ പോവായിട്ടല്ലേ
ഇല്ല എവിടെം പോയില്ല ഇന്ന് രാ ഇന്ന് ലീവാണ് രാവിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു വീട്ടില് മടി പിടിച്ച് എവിടേം ആകെ ഇന്നാണ് ഒരു അവസരം കിട്ടുന്നെ വീട്ടിലിരിക്കാൻ തന്നെ അപ്പം
ഓ ഓ അപ്പ നിങ്ങക്കൊരു ദിവസം ലീവോള്ളൂ
ആഹ് അങ്ങനെല്ല വല്ലപ്പോഴും കിട്ടുന്ന ലീവാണ് സൺഡേ ലീവാണ്
ഓ ഓക്കെ ഓക്കെ എന്നിട്ടെന്താണ്? അപ്പ ഇന്ന് അപ്പ ഇന്ന് ഒന്നും ചെയ്തില്ലന്നാണോ പറയ്
ഒന്നും ചെയ്തില്ല രാവിലെ തൊട്ട് വെർതെ ഇരിക്കായിരുന്നു ഒന്നും ചെ ചെയ്തില്ലാന്ന് പർഞ്ഞ ഒന്നും ചെയ്തില്ല
അപ്പോ ഫുഡോക്കെ
ഫുഡ് ഇല്ല പോർത്ത് പോയിട്ടില്ല ഫുഡ് മാത്രം ഉണ്ടാക്കി കഴിച്ച് ട്ട് അത് തന്നെ വേറെ കാര്യായിട്ടൊന്നുല്ല
ഓക്കെ ഓക്കെ എന്താ ഇണ്ടാക്കിയെ ഞ്ഞ്ട്ട് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ എന്താണ് ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു മീൻ ഫ്രിഡ്ജിൽണ്ടായിരുന്നു അപ്പൊ അതടുത്ത് വറുത്തു ദെൻ ഒരു സാമ്പാർ വെച്ചു ചിക്കനൊന്നും മേടിക്കാനൊന്നും നിന്നില്ല ഉ അതെ ഓവർ പണി, യൊന്നും വേണ്ടാന്ന് വിചാരിച്ചിന്ന് ഇന്ന് കംപ്ലീറ്റ് അതെ ആ മടി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മടി അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു
ഓ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടില് ആ വീട്ടിലെന്താ ആരും ഇല്ല പ്പ ഒറ്റക്കന്നെണോ എന്താണ്
വീട്ടിലാണ് ഞാനും ഹസ് ബെൻഡും മാത്രേള്ളൂ മ് അതോണ്ട് പിന്നെവല്യ കാര്യങ്ങളൊന്നുംല്ല
ഓക്കെ ഹസ്ബൻഡന്റെ ലീവ് ആണല്ലോ പ്പം ഇന്ന്
ഹസ്ബന് ലീവാണ് ഹസ്ബൻറ് ഇപ്പൊ പുറത്ത്പോയിട്ടുണ്ട് കൂട്ടുകാര ആരോ വരുന്നുണ്ട്ന്ന് പറഞ്ഞിട്ട്
ഓ ഓക്കെ
അല്ലെങ്കിൽ ചുമ്മാ ടിവിയും കണ്ട ഇങ്ങനെ ഇരിക്കും ടി വി ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കും
ഓ ഓക്കെ ഫോൺ ഫോൺ അടക്റ്റ്ണോ ചോർത്തായിട്ട്
ഫോൺ അഡിക്റ്റല്ല സ സത്യം പറന്നിട്ടുണ്ടങ്കിൽ ആ ഒരു ഫീ റിആയിട്ട് നമ്മ കിട്ടുമ്പോ കംപ്ീറ്റ് റസ്റ്റ് എടുക്കുമോ നമ്മ കയിൽ ഫോൺ എന്തായാലുംണ്ടാവുല്ലോ അപ്പ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കും അല്ലാതെഫോണിന് അഡി റ്റായിട്ടില്ല ഫോണ് വേണ്ടാ ന്ന്ക്കുവാണേ ഫോൺ വേണ്ടാ ന്ന് വെക്കും അത്‌തന്നെ
ഓ ഓ ഓ ഓ എനിക്കത് പറ്റില്ല ട്ടോ ഞാൻ ചെറുതായിട്ട് ഫോൺ അ ഡിറ്റ ടാണ് അ സത്യംപറഞ്ഞാ
അ ഹാ
ആ ഞാന എന്താ പറയാഎനിക്ക് ന്താഫോണി ല്ലെങ്കി എ ന്തോ രു നഷ്ടപ്പെട്ട പോലെണ് പ്പ സത്യം പറഞ്ഞാഎനിക്ക് ഞാൻ കമ്മിയാക്ക നോക്കുന്നുണ്ട് അങ്ങനെ നമ്മള് ഞാനിങ്ങനെ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ തോന്നി ഫോൺ അടിറ്റാണെന്ന്
ഫോണ് എത്ര എത്ര മണി എത്ര മണിക്കൂർ വരെ യൂസ് ചെയ്യും ഒരു ദിവസം എത്ര മണിക്കൂർ വരൊക്കെ യൂസ് ചെയ്യും
ഞൻ അങ്ങനെ ല്ലഫ്രീയായാൽ എപ്പോ വേണക്കിം ന്ന്നോക്കും ഞാ പിന്നെ എനിക്ക് അ എനിക്ക് പിന്നെ ഇന്നും അതേപോലെ ലീവ് ആയ ത് കൊണ്ട് പിന്നെ അ ജോലിയുള്ള സമയത്ത് നമ്മൾ നിർബന്ധ ആണ പിന്നെ എങ്ങനെ പോയലും ഇൻസ്റ്റൽ എത്തും ലാസ്റ്റ് ഞാൻ അ ഒരു പ്രശ്നണ്ട്
അപ്പൊ ഇ ഇൻസ്റ്റ കൊണ്ട് അൺ ഇൻസ്റ്റാൾ ചെയ്യ അപ്പോളോ
പക്ഷെ പക്ഷെ അതുകൊണ്ട് ഞാൻ നേരെ യൂ ടൂബിൽ പോകും
അ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യ അൺഇൻസ്റ്റാൾ ചെയ്യ നമക്ക് പിന്നെ ജോലിക്ക് കേറീണ്ടങ്കിൽ പിന്നെ ഫോണന്നും നോ ക്കാൻപറ്റത്തില്ല അപ്പ പിന്നെ ഇങ്ങന ഇരിക്കുന്ന ഫ്രീടൈ മുകളിലൊക്കെ അങ്ങനെ നോക്കുന്നുള്ളൂ അല്ല അന്റെ ഫോണ് ന് അഡിക്റ്റ് ഒന്നുംല്ല
അല്ലെ ഞാന് ഇതേപോലെ ജോലിക്ക് പോകുന്നുണ്ട് അ എനിക്കത് ജോലിയാണെ പത്തേ ടു മൂന്നര വേരൊക്കെ ഉള്ളൂ ഞാൻ സ്റ്റ ടേസ്റ്റ് കാണാം പ്പം അപ്പൊ എനിക്കൊരു ഒമ്പതേ മുക്കാലിനൊക്കെ വീട്ടന്ന് ഇറങ്ങിയാൽ മതി പിന്നെ തീരിച്ച മൂന്ന് വരെക്കള്ളൂ സ്കൂൾ അപ്പം പിന്നെ രു പത്ത് മിനിറ്റ്ള്ളൂ വീട്ടന്ന് അപ്പ പിന്നെ ഇതേപോലെ ചെയ്യാനുള്ള സമയത്ത് പിന്നെ പിള്ളേരുടെ മുന്നില് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം കൊറച്ചു നേരം ങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കും അങ്ങനെ മാറ്റി വെക്കും
അതെ കുട്ടികൾക്ക് പിന്നെ ഫോൺ കൊടുത്തിട്ടുണ്ട പിന്നാലെ ആനമ്മുടെ ഇവിടെ ഒരു കുട്ടി ഒരു വീട്ടുകാരു ഉണ്ടായിരുന്നു അവര് കുട്ടികൾക്ക് എന്താണ് ഫോൺ കൊടുത്തിട്ട് ആ കുട്ടി എന്താണന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ എന്താ അങ്ങനെ മന്നിച്ചു പോയി എന്നൊക്കെ പറയില്ലേ അതേപോലെ ആയി പോയി
ആ
ഈ ആഹ് അച്ഛനും അമ്മയെ എന്തായാലും മറ്റേ കു മാതപിതാക്കള് അപ്പാപ്പെ അപ്പാപ്പനേും അമ്മാമ്മനേം ഏൽപ്പിച്ചിട്ട് പോയി മീൻസ് ജോലിക്ക് പോയി. അപ്പേ അപ്പാപ്പനും അമ്മാമ്മയും എന്താണ് കു ട്ടിയെ നോക്കാന്ള്ളരു എളുപ്പത്തിന് കുട്ടിക്ക് ഫുൾ ടൈം എന്താണ് ഫോണങ്ങോട്ട് കൊടുത്തു
ഉം
ഫുൾ ടൈം ഫോണ് കൊട്ത്ത്ണ്ടേ പിന്നെ കുട്ടികള്ടെ കയ്യില് കുട്ടികള്ടെ ആ ഒരു റൂമിലിര്ന്ന് ഫുൾ ടൈം ഫോണ് നോക്കിണ്ടേ പിന്നെ പറയണ്ടല്ലോ
അതെ അതെ ആഹ് ഞാന് എനിക്ക് ഇതിന്റെ ഒരു അഡിക്ഷനല് പോലെ ഇതേപോലെ ഏഹ് ആഹ് എനിക്ക് ഫീലെയ്യുന്നുണ്ട് അപ്പോ പിന്നെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്ക്യുന്നുണ്ട് പക്ഷേ എന്നാലും പിന്നെ എല്ലാത്തിനും നമുക്ക് എല്ലാ വർക്കും ഫോണിത്തന്നെ ചെയ്യണം ഇപ്പ ഫുൾ ആഹ് അത് അതെ പിന്നെ എന്താ സ്കൂള് വർക്കാണെങ്കി നമുക്ക് ഗ്രൂപ്പില് സെൻഡ് ചെയ്യണം അതായത് ചെലപ്പോ ടെലിഗ്രാമില് ഗ്രൂപ്പില്ണ്ടാവും ഉം പിള്ളേര്ക്കൊക്ക് വേണ്ടീട്ട് ടെലിഗ്രാമിലും വാട്സആപ്പിലും ഒക്കെ ഗ്രൂപ്പ്ണ്ട് അപ്പ എന്തേലു ആഹ് എന്തേലൊക്കെ ഇടാണെങ്കി നമ്മ ഫുൾ ടൈം അയി തന്നെ ഇ ഇട്ടോണ്ടിരിക്കും പിന്നെ ചെലപ്പോ ലീവ്ള്ള ദിവസാണെങ്കിലൊക്കെ അതിലായിരിക്കും ഫുള്ള് സംശയൊക്കെ ചോയിക്ക്യാ അപ്പൊ പിന്നെ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ പോവും പിന്നെ മാക്സിമം ഞാന് നോ ക്കാറ്ണ്ട് ഇപ്പോ കൊറച്ചായിട്ട് ഞാൻ കൂടുതല് അഡിക്റ്റായപ്പോ ഞാൻ ഇങ്ങനെ നോക്കാറ്ണ്ട് കൊറച്ച് അവോയ്ഡ് ചെയ്യണം പിന്നെ വാട്സആപ്പി നോട്ടിഫിക്കേഷൻ ഓഫാക്കാ പിന്നെ എന്താ വേ കൊറേ ബുക്ക് ട്ടിലേക്ക് മ ആഹ് പോവാ അപ്പൊ മെല്ലെ മെല്ലെ നിർത്തണം ഉം പിന്നെ നമുക്കൊരു ബോധണ്ടല്ലോ അതെ അതെ അപ്പം നമ്മക്കൊര് ബോധംണ്ടല്ലോ അപ്പൊ അതിന്റെ കൊണ്ടും നമുക്ക് നമ്മളെ കണ്ട്രോളില് ചെയ്യാൻ പറ്റുവല്ലോ ഒരു ഒരു സ്റ്റേജ് വരെ
ഉം
പക്ഷെ പിള്ളർക്ക് അങ്ങനെയല്ലല്ലോ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അപ്പ പിന്നെ എനിക്ക് അങ്ങനെ ആഹ് തോന്നിയത് കൊണ്ട് ഞാൻ തന്നെ മെല്ലേ
ഉം ഉം അതെ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കുട്ടികൾക്ക് പിന്നെ ഫോണ് മാത്രല്ല ടി വി ആണെങ്കിലും അതേപോലെ തന്നെ വേറെന്താ ഗെയിമിഗ് ഒക്കെ ആണെങ്കിലും ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും
അതെ അതെ അല്ല ഗെയിമൊന്നും ഞാൻ നോക്ക നമ്മ നോക്കണെങ്കിൽ ഇൻസ്റ്റ യൂട്യൂബ് അങ്ങനെ തന്നെ നോക്ക ട്ടോ ടി വി ആണെങ്കിൽ എനിക്കങ്ങനെ വെല്യ ഇതൊന്നുല്ല കൊഴപ്പൊന്നുല്ല അപ്പം നമ്മൾ ഫുൾ ടൈം ഈ ഫോണില് ആയത് കൊണ്ട് അങ്ങനെ ഒരു അഡിക്ഷൻ വന്നതാണ് സം അല്ല ത്തെ നമ്മള് ചെയ്യണം വേണ്ടിട്ട് ഇങ്ങനെ വന്നതല്ല
അതെ
ഇങ്ങനെ ഹസ്ബന്റ് ഇങ്ങനെ ഇങ്ങനെ ഫോൺ നോക്കി അല്ല ഫോണില് നോക്കിയിരുന്നിട്ടെയ്
ആഹ്
ഒന്നും ശ്രദ്ധിക്കുന്നില്ലാന്ന് കണ്ടിട്ട് ഇങ്ങനെ കൊറേ കംപ്ലൈൻറ് ഇവടെ പറയാറുണ്ട്
ആര്?
അല്ല ഹസ്ബന്റെയ്
അമ്മേ ഹ-ത ഹാണോ ആഹാ
അപ്പൊ പിന്നെ പിന്നെ പിന്നെ എനിക്ക് നിങ്ങ ത തോന്നിയപ്പോ അങ്ങനെ ആയിക്കോ ട്രൈ ചെയ്യുന്നുണ്ട്
നമ്മള് പണ്ടൊക്കൊണെങ്ക നമ്മളിങ്ങനെ മാതാപതളായി നമ്മള് ചീത പറഞ്ഞുകൊണ്ടിരിക്ക ഇപ്പൊ തന്നെ അല്ലേ ഹസ്ബന്ഡ വരെ
ആ ഇവിടെ ഹസ്ബൻഡന്റെ കുറത്ത് അത്യാവഷൻ സ്ട്രിറ്റ്ണോ
ഉം
അപ്പൊ പിന്നെ എന്താ പറയാ ഇത് പിന്നെ ഇന്തൊക്കെ ബസ്സല്ലേ
ഇവിടെ പിന്നെ എന്റെറെ ഹസ്ബൻറി ആാണ് ഞാനാണ്ീ ചീ പറയാ അവന ഇങ്ങനെ കൂടുതൽ ഫോണ് നോക്കിുണ്ട് ഞാനാണോ അന ചീത്ത പറയേ
ഓ ഓേ അ ഇവിടെ ഇവിടെ പിന്നെ എനിക്ക് വീട്ടിൽ അ അങ്ങനെ പണിയൊന്നുംുമല്ലെങ്ങെ ഹസ്ബൻഡ് ചെയ്യും ആൾക്ക് കുക്കിങ്ങ ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പ പിന്നെ വന്നാല് മിനിറ്റ് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല അപ്പം പിന്നെ നമ്മള് പിന്നെ കുറെ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ മാർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളോ പിന്നെ അങ്ങനെയ ഓട്ടോമറ്റിക്ക ആായിട്ട് അങ്ങനെ പോവാണ് സത്യം പറഞ്ഞ
ഹം
അ നമ്മൾ ചെന്നാൻ നോക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയ അതായിരിക്കും ഹസ്ബൻഡ് കാണുക അപ്പൊ ഞൻ ഫുൾ ചീത്തി എടുക്ക സത്യം പറഞ്ഞ
ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുവാണെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ എന്താണ് ആ ഒരു അല്ലെ ഒരു ഫ്രഷ് ഒക്കെ ഉണ്ടാകും ഫുൾടൈ ഇങ്ങനെ റൂമിൽ തന്നെ ഫോൺ നോക്കിയല്ലേ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഉം അതെ അതെ
എല്ലാത്തിനെയും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ
അതെ അതെ ോ ഇപ്പ പിന്നെ ഇവിടെ ഇപ്പൊ നിബന്ധനകൊക്കെ ട്ടുണ്ട് ഇന്ന സമയത്തി മുള്ളിൽ വർക്കൊക്കെ തീർക്കണം പതണ്ടടൈം കട്ടിട്ടുണ്ട് ഹസ്ബൻഡ് അപ്പൊ നമ്മള് ഇങ്ങനെ ആ അപ്പൊ നമ്മൾ അങ്ങനെൊ ഒരു ഒമ്പത് രൂ പത്ത് മണി അയന് ശേഷം നമ്മൾ ഫോൺ യൂസ് ചെയ്യാറില്ല എന്ത് വർക്ക് ഉണ്ടെങ്കിലും അത് ഓഫ ആക്കി വെക്കണം ആ നേരത്തെ അല്ലെങ്കിൽ ചെയ്യണ്ട
നമ്മള് വേണ്ടി നമ്മെ കുടുംബത്തിന് വേണ്ട കുറ
അതെ അതെ ആ് ൻ ഫുള്ള് അയിന്റെ ഫോണിന്റെ ഉള്ളിൽ തന്നെ പോകുന്നു നൾ സംസാരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ബഡ് പ്രഷർണ്ടാവും സ്കൂളില പിന്നെ പിന്നെ അത്ഴ ഇ സ്കൂളിൽ പോയിട്ട് അത് തിരിച്ച വന്നിട്ട് വീണ്ടും ഫോൺ കാണുമ്പോ അത്െന്തായാലും ദേഷ്യം വട്ടള്ള അപ്പ പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കുറച്ച് എന്താ പറയാ സത്യം ഉള്ളത്ുകൊണ്ട് ഞാൻ പിന്നെ അ കർദിക്കാതിരില്ല
ഫട് മുഴുവനായിട്ട് അങ്ങോട്ട് പേക്ഷിക്കുന്ന ഒരു അല്ലെ നമ്മുടെ ആവശ്യത്തിന് അത്യാവശ്യങ്ങൾ നക്ക് മാത്രം നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു
അല്ല അതെ അല്ല നമുക്ക് പിന്നെ അങ്ങനെ യ അം അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഉപയോഗിക്കണം കാരണം അതേപോലെ നമ്മൾ പെ ണ പിള്ളേക്ക് ഇപ്പോ പി ഡി എഫ് ഇടുന്നത് പഠിക്കാനുള്ള പി ഡി എഫ് ഒക്കെ നമ്മൾ ഫോണ ല്ലന ഉള്ളത്ത അപ്പ അതോ പിന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സ് ച പ അതായത് ഇപ്പോൊ ആ ചാപ്റ്റേഴ്സ് ഒന്നും കഴാതിെ കഴിയാതെ ഇല്ല നമ്മൾ ഓൺലൈനിൽ വെക്കാറുണ്ടോ
ഹംം ഹ
പിന്നെ നമ്മള് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് അങ്ങനെ ഒരു കുറേ കാര്യായിട്ട് നമ്മള് ഉണ്ട് ഫോൺ തന്നെ ആയിരിക്കാം
അതെ ഉം
അപ്പൊ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മള് കണിക്കൊണ്ടും ചെയ്യത്തേഒള്ളൂ
ഓക്കേ